ഉം ആ കൊഴ്‌പ്പ പ്പല്ല
ഹഹഹ എന്താ പണികളൊക്കെ കഴിയ യാറായോ
പണി ചായക്കെ ഇടണം കൊർചൊക്കെ കഴിഞ്ഞിണ്ടാന്ന് വിയാരിച്ച്. ഹസ്ബൻഡ് ഒ നല്ല ഒറക്കം മഴയല്ലേ.
ആ ആ
ഉം
പിനെ വീട്ടില് കൃഷിയൊക്കെ ണ്ടോ
ഓ കൃഷിയൊക്കെണ്ട്. നമുക്ക് തെങ്ങുണ്ട് പ്ലാ ചക്കെ മാങ്ങെയൊക്കെ ഇഷ്ടം പോലുണ്ട്.
അതെതെ മറ്റേ ഈ തിരുവാതിരക്ക ആവുമ്പോ മറ്റേ കൂവൊക്കെ എങ്ങനെ പൊർത്ത്ന്ന് വാങ്ങയ്യ
നമ്മള് ഇവിടെ ത്തി അങ്ങനെ തിരുവാതിര അങ്ങനെ ആഘോഷിക്ക ല്ല അല്ല നമ്മള് ധനുമാസ തിരുവാതിരന്നക്കെ കേട്ടിട്ടേയുള്ളൂ നമ്മുടെ നാട്ടില് അത്ര ഇതില്ല നമുക്ക് ഈ നമു പ്പ തിരുവാതിര ഇല്ലാ നമുക്കെ ഈ വൃശ്ചിക മാസത്തിൽ കാർ ത്തി ആഘോഷിക്കും.
അതെ തൃക്കാർത്തിക ല്ലേ
ക്കാർത്തിഅ
ആ അതെ വ്ടെ ഈ ഇവ്ട തിരുവാ വാതിരക്കൊക്കെ കൂവ ഇടിക്കും പിന്നെ കൂവ ഇടിച്ചിട്ട് പായസം വെക്കും പിന്നെന്താ വേറെ സം കൂവണ്ടല്ലോ കൂവിം വേറെ സംഭവം എന്തായിന്റെ പേര് അ കാവത്തൊക്കെ വെച്ചിട്ട് പുഴുക്ക്ടാക്കലോ
ഓ സീറ്റ് പൊട്ടാറ്റോ.
അല്ല കാവ്ത്ത് സ്വീറ്റ് പൊട്ടാറ്റൊ വേ റ്റെ മധുരകെഴങ്ങല്ലെ
ആഹ് മധുരക്കെഴങ്‌ പിന്നെന്താ പാ
അത്ങ്ങനെ ഈ ഒരു വള്ളിന്റ മോള്ലൊക്കെ ഇണ്ടാവുന്ന സാ ഒരു കാ അയിണ് കാവത്ത്ന്ന് പറയുല്ലെ ആ ഏകദേശം മറ്റേ നമ്മുടെ ഈ കൊള്ളിയുടെ ക്ക പോലെ ഇങ്ങെനെ പുഴുങ്ങീട്ട് കിട്ടീക്കണന്നേണ് അത് വെച്ചിട്ടാ അതും പയറൊക്കെ ഇട്ടിട്ട് ഒരു പുഴുക്കൊക്കെണ്ടാക്കും അങ്ങനൊക്കെ ഇണ്ടാക്കിട്ട് നമ്മളും കഴിക്കണം ഇവിടെ അട്ത്തുള്ളവര്ക്കൊക്കെ കൊടുക്കും അങ്ങ
തിരുവാതിര ആ വ്രതം ഒക്കെ എടു ക്കൊ
ആഹ് ചെലവര് ഇപ്പൊ ഏ എന്താ ഭർത്താവിന് വേണ്ടിട്ടൊക്കെ എ ട്ക്കാ പറയൂല്ലെ ഭർത്താവിന്റെ ദീർഘായുസ്സ് കിട്ടാൻ വേണ്ടീട്ട് തിരുവാതിര നോല്ക്കും രാവിലെ നേരത്തെ പോയി കുളിക്കും മമ്പൽത്ത് പോവും പിന്നെ വെള്ളും അരിം പിന്നെ എന്താ നമ്മടെ തുളസി ലെ അത് ഇട്ടിട്ട് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർ
ആന്നല്ലേ ഉം ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മള കേട്ടിട്ടേള്ളൂ ധനു മാസത്തിന്റെ തിരുവാതി രന്ന്.
ആ അത് നല്ലതാണ് കാരണം വൃത ക്കെട്ത്തിനി നമുക്ക് മന സ്സിനും ഏ ശരീരത്തെ നല്ലൊരു സംതൃപ്തിയാണെന്ന പറയാ ആ ഞാന് ആദ്യ കല്യാണത്തിന് മുന്നെക്കെട്ത്തായിര്ന്നു. കല്യാണം കഴിഞ്ഞെൻ്റെ ശേഷം പിന്നെ ആ പീരീഡ്‌സിന്റെ ടൈ മൊക്കെ വാ അഅ് കാരണം അങ്ങനെ ട്ക്കാറില്ല.
ആ
ആ അങ്ങനെ പിന്നെ ആ മറ്റേ ഓണത്തിന്റെ ടൈമിലെക്കെ ങ്ങനെ?
ആ ഓണം ഒക്കെ നന്നായിട്ട് നമ്മൾ ആഘോഷി ക്കും അത്തപ്പൂൊക്കെ ഇടും ആ കൂടും പത്ത് ആ ഡ്രസ്സൊക്കെ എടുക്കും എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചു കൊടുക്കും
ആ ഇവിടെ അതെ എല്ലാവർക്കും അതെ നമുക്ക് ആ ഒരു ടൈമില് പൈസ ഇല്ലെങ്കിൽ പോലും നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഞങ്ങള് കൊടു
ആ ഓണത്തിന് എല്ലാർക്കും പോ വിഷമ ആ
അതെ അതൊണ്ട് ഇവിടെ അങ്ങോട്ടും കൊടുക്കും അങ്ങനെയൊക്കെ പിന്നെ വിഷുആണിങ്കിൽ അതെ എല്ലാവരും ത റവാാടുകളൊക്കെ പോവും
പണ്ടൊക്കെ വിഷു ഭയങ്കര ആഘോഷ അല്ലെ നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചി ഉണ്ടായിരുന്നു അവര് എറണാകുളം ആണ് വിഷു വിഷു എന്ന് പറഞ്ഞൽ ണത്തേക്കായും ചേച്ചിയക്ക വിഷു എന്ന് പറഞ്ഞൽ ഭയങ്കര ആഘോഷം ആന്
അതെ ആ ഇവിടെ അത്യാവശ്യം ട്ടോ നല്ല തറവാടുകൾ ക്കെ പോവാ അവർക്ക് എല്ല ഈ പ്രായ ഉുള്ളവർക്കും അവിടുത്തെ കുട്ടികൾക്കും അവർ ഒക്കെ ഇങ്ങനെ കൈനീ ട്ടം കൊട്ക്കാ പിന്നെ ഡ്രസ്സ് ഒന്നും എടുക്കില്ല ആ ഡ്രസ്സ്
ഇപ്പം പിന്നെ എടുക്കില്ല ആ ആ ആ ഇപ്പം പിന്നെ പണ്ട് നമ്മുടെൊക്കെ ചെറുപ്പത്തിൽ എന്റെയൊക്കെ നമ്മളൊക്കെ ഞാൻ സ്കൂളി പഠിക്കുന്ന സമയത്ത് ഉം ഡ്രെസ്സ് എടുക്കാന്ന് പറഞ്ഞ ഓണത്തിന് സ്കൂള് തുറക്കുമ്പഴ് ഒക്കെ അല്ലിയോ ഇപ്പം പിന്നെ ഏതൊരാഘോഷം വന്നാലും എല്ലാരും ഡ്രസ്സൊക്കെ എടുക്കുവല്ലേ ആ ആ ഒരു കല്യാണം വന്നാലും ആ ഒരു കല്യാണം വന്നാല ആ ഒടനേ ക്കൊര് ഡ്രസ്സ് എടുക്കണം ഇണ്ടെങ്കിലും എന്നാലും വേറൊരെണ്ണം എടുക്കും.
ആ അതെ പണ്ടൊക്കെ പുതിയതിന്ന് പറയാൻ ചെലപ്പോ ഒന്നക്കെ ഇണ്ടാവുള്ളു. ഇപ്പന്ന് പറയാന് ഒരുപാടാണ് അല്ലാ അത് ശരിയാണിട്ടൊ.
ആഹാ എന്റെയൊക്കെ ചെറുപ്പത്തിലാന്നാലെ പുതിയ തൊന്ന് മേടിച്ചാ അതങ്ങ് എടുത്ത് വെക്കും അമ്മ. ഓ എവിടേലും പോവുമ്പ ഇടണോന്നും പറഞ്ഞ് അത് അഴുക്കാക്കണ്ടാന്നും പറഞ്ഞ്. നമ്മുടെ മക്കക്കൊന്നും അങ്ങനല്ലല്ല ആ ഉം
ഇട്ട് കഴിഞ്ഞ ഇന്നിപ്പ കല്യാണത്തിനിട്ട് കഴിഞ്ഞ രണ്ടൂ സം കഴിഞ്ഞാ വീട്ടിലിടും
ആ വീട്ടിലിടും പിന്നടുത്ത ആ ഇം
ഞങ്ങള് ചെറ്പ്പത്തില് ഇത്പോലെ രണ്ട് രണ്ടു ജോഡി ഡ്രസ്സ് ഇതൊക്കെക്കാരം പ്പോ പുത്യതായിട്ട് ണ്ടാവൊള്ളൂ പ്പൊ കല്യാണം ഇപ്പ അടുത്തൊരു കല്യാണം മാസി ടും അട്ത്ത കല്യാണം വര്മ്പോ അടുത്ത ഡ്രസ്സ്ടും പിന്നെ അയ്ന്റെ അട്ത്ത കല്യാണം വര്മ്പോ അയ്ന്റെ അട്ത്ത ഡ്രസ്സ്ടും അങ്ങനെ മാറ്റി മാറ്റി ഇടാ പിന്നെ കൂടെപ്പെറപ്പ്കളൊക്കെണ്ട്ച്ചെങ്ങി ചെയ്
ആ ആ ചേച്ചി മാറി എനിക്ക് ചേച്ചിഒണ്ടായ്ര്ന്ന്
അതേ
ഞങ്ങൾക്ക് രണ്ട്പേരും രണ്ട് അ ഞാനും ചേച്ചി രണ്ടും രണ്ട് കോളേജിലാ പഠിച്ചത് അപ്പം രണ്ട്പേരും അങ്ങ് ഒരേ അളവു ആയിര്ന്ന്
ട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുലെ ആ അത് നല്ലതാട്ടോ ൻക്ക് അത് നല്ല ഇഷ്ടാർന്നു ഒര് ചേച്ചിയൊക്കെ വേണംന്ന് ചേട്ടനാ ചേട്ടനായാലും കൊഴപ്പൊന്നുല്ല്യ പക്ഷേ ന്തായാലും നമ്മടെതായ സീക്രട്ട് കാര്യങ്ങള് പറ പ്പഴാനു
ആ പക്ഷേ ചേട്ടത്തിയായ്ട്ട് എ ചേട്ട എ ഏട്ടത്തിയമ്മയായ്ട്ട് നല്ല സ്നേഹവല്ലേ ആ
അന്ന് ത്തെ കാലത്ത് ഞാൻ പറയ്ണതേ ഇപ്പോ പറയാന് നമുക്ക് കൊറേ പേര്ണ്ട് പ്പൊ ഏട്ടന്റെ വീട്ടിലാണെങ്കി അവടെണ്ട് ഏട്ടത്തിയമ്മ ചേ ച്ചീണ്ട് അവ്ടെ ക്കെ പക്കാ ഫ്രണ്ട്സ് ഇപ്പൊ എങ്ങനെയാണ് അത് അതേപോലെയാണ്. ഇവിടുത്തെ ഏട്ടത്തിയമ്മയാണെങ്കില് അത് നല്ല സ് ചങ്ക് ഓലക്കേണ് അല്ല ആ ഒരു സമയത്ത് ആ... അതെ പണ്ടായിർന്നു ഫോരൊക് ക്കെ
പോരും പിട് അല്ല ഇപ ആ ണെ അല്ല പണ്ടത്തെകെ അം മ്മായിയമ്മാരും മരുമകും എപ് അ ഭയങ്കരപോരട് ചെല്ലേഹൂയ് ഇപ്പൊ എല്ലാം ഫ്രണ്ട്ന്റെ അല്ലേ കൂടുതലും ഫ്രണ്ട്ല്ലേ ഉണ്ട് ഇല്ലാതില്ല ആ ഉമ്പ് ഇല്ലാതില്ല ഇപ് ൻത്തെ ജൻറേഷൻ ട്ടുള്ള അമ്മായിമ്മാര് അമ്മായി അമ്മമാരരൊക്കെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഉം പ്രായം അങ്ങ് ഇൽ ഇല്ലാതില്ല ഇല്ലെന്നല്ല
ആ ആ അതെ കൊറഞ്ഞുകാണ്തെല്ലാം ആഹ് പിന്നെ ഈ റീലും തൊക്കെ വെരു ഇബ്ലും ഈ ഫോണൊക്കെ ള്ളവരൊക്കെ ആവ് വ കാര്ണെ തൊക്കെങ്ങനെ കാണല്ലേ. ആ എല്ലാ മരുമക്കള് അമ്മായിമ്മമാരും നല്ലൊരു തൊക്കെയാണ് ന്നൊക് വളും അത് നല്ലൊരു താണ് ട്ടോ. കാര്ണം അങ്ങനൊക്കെ വീഡിയോസൊക്കെ ർങ്ങിയ കാരണം ആണ് കൂടുതലും ആ ഇങ്ങനെയൊക്കെയാണ് വേണ്ടേ അതെ. ശരിക്കും ഇങ്ങനെയാണ് മക്കളെ എല്ലെ സ്നേഹിക്കെണ്ടെന്നൊക്കാണ് തോന്നാവെ
ആ അന്നര അവർകിങ്ങന്ന തോന്നും
ആ ഏ അവിടെ ഇവിടെ വീട്ടിൽ അങ്ങനെ പറയണ ഞാൻ കേട്ടിണ്ടിട്ടോ ഏ അത് നല്ലതല്ല വരണത് കാരണം ഏട്ടന്മാരൊക്കെ ഇങ്ങനെ സീരി അമ്മങ്ങനെ സീരിയല് കാണുമ്പോഴേ ഏ ചിലതൊക്കെ ചില കുറച്ച് പോരി അമ്മായിയമ്മമാരങ്ങനെ കാണുവേ അ പ്പൊ ഏട്ടന്മാര് പറയും ആ അതക്ക് ക്കിരുപത്
ആ അങ്ങനെ തമാശക്ക് കളിയാക്കുന്നതാ അതൊക്കെ അതിവിടേം പറയും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള വീട്ടിലും അങ്ങനൊക്കെ പറയും
അയ്യേ
ഉം മഴ മാറി നൽക്കുന്നു ഇപ്പം ഉം
ആ ഇവിടെ നല്ല മൂടി കെട്ടി നിൽക്കണണ്ട്
ഉം ഇപ്പോ നമ്മക് മഴ മാറി. മഴ വന്നാൽ ഏറ്റവും പ്രശ്നം തുണി തുണി അത് സത്യാ സത്യം ഇപ്പോഴത്തെ ഈ വർഷത്തെ ചൂട് ഉം ഇടുക്കി ഡാമു അത് സത്യാ അതിങ്ങനെ എല്ലാം ഈ വർഷം മഴയാകുമ്പോ അതിനെ കൊണ്ട് പത്ത് അവക്കടതു ഇളക്കമുള്ള ചിരിയാ മഴ സമയാവുമ്പോൾ ഉം കഷ് ശരിക്കും ഡാമിനെങ്ങാനും എന്തേലും കുഴപ്പം വന്നാൽ നിങ്ങടെ ആ ഭാഗമൊക്കെ പോകുമല്ലേ
ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്യ പക്ഷെവെള്ളം വന്നു കഴിഞ്ഞാൽ വേഗം കേറും
ആ ആ ആ ആ ദൂരെയാണ് ആ മൂന്നാറൊക്കെ ആ മൂന്നാറൊക്കെ പോയിട്ടുണ്ടോ
ആ മൂന്നാർ പോയിട്ടുണ്ട് ഈ വരയാടക്ക് കൊള്ളാം എരി അല്ല നല്ല തണുപ്പ് ഉള്ള രീതിയാ ഇപ്പോഴെന്നല്ലാട്ടോ ഒരു നാലഞ്ച് ത്തു കൊല്ലം മുന്നേ പോയത്
ആ ആ
ആ നാല് നാലഞ്ചുമല്ല ഒരാറ് ഏഴ് കൊല്ലം മുന്നേ
കല്യാണത്തിനൊക്കെ മുമ്പേ പോയത്
ആഹ കല്യാണത്തിനൊക്കെ മുന്നേ പോയതാ മേമയുടെ കൂടെ മേമട അവിടെ നിന്ന് ഇങ്ങനെ ട്രിപ്പ് ഇപ്പൊ അങ്ങനെ നാട്ടുകാരെ കൂടിയിട്ട്ൊ ഒരു ട്രിപ്പ് പ്ലാ ചെയ്തിട്ടണ്ടായിരന്നീ അപ്പ അവിടന്ന്ങ്ങനെ പോയത രസ ട്ടോ നല്ല തണവും കാര്യങ്ങളും പിന്നെ മൂടൽമഞ്ഞും കോടമഞ്ഞോ എങ്ങന ചോര ഇത്‌ ഇങ്ങനെ കീറി പോമ്പോ നല്ല രസരുന്നു
നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് പാടാണ് പൊന്മുടി ഒണ്ട്
ആ
അവി അവിടെ ഇത്രയും മഞ്ഞൊന്നു ഇല്ല മൂന്നാറ് കണൊക്കുള്ള സുഖം മൂന്നാറ് ഞൻ കണ്ടിട്ടില്ല പോയി യിട്ട് വന്നിട്ട് പറയും മൂന്നാറിന്റെത്രയും സുഖോന്നു ഇല്ല പൊന്മുടി തണുപ്പ് സമയത്തൊക്കെ ആഹ്
ആ നമുക്ക് ആ ചോരൊക്കെ എറങ്ങിവരുമ്പം നല്ലൊരു ഫീലണ് നമ്മള് സിനിമയിലൊക്കെ ഇങ്ങനെ കൺ മ ഇങ്ങനെ പുകാണ് മൊത്ത ഒരു പ അതിന്റെടൽ കൂടെ ഇങ്ങനെ മഞ്ഞ്ങ്ങനെ പോകേണ് മൊത്തൊരു പോകാ അയിന്റെ എടേക്കൂടെങ്ങനെ താഴ് വാരങ്ങനെ കാണാ റോഡ്ങ്ങനെ ചെറതായിട്ടേ കാണുള്ളൂ പക്ഷേ നല്ല മൂടൽ മഞ്ഞാണ് ഒന്നും കാണാൻ റ്റ്ല്ലാ നമ്മളെ ബസ്സിലൊക്കെ ഇങ്ങനെ പൊക് പ്പ അങ്ങനെ കേറി
ഓ നല്ല എക്സ്പീരിയൻസ് താണ് തേയിലത്തോട്ടോല്ലേ
ആ തേയിലത്തോട്ടണ്ട് പിന്നെ നമ്മുടെ വരയാട്ണ്ടല്ലോ അതിനൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു ആ എന്താ ഗവേഷണകേന്ദ്രോ? അങ്ങനെണ്ടല്ലോ ആ വരയാടിന്റെ ആ അവിടെയാണ്ള്ളത് ആ ഒരു ഒരു ഏ കുന്നിന്റെ മോളിക്കാ പോയത് അതിന്റെ മുകളില് അവിടെങ്ങനെ അവരിങ്ങനെ നമ്മള് കൂട്ടിലിട്ട് വാളർത്തി അങ്ങനൊന്നുഅല്ല ആ കാടിന്റെ ഉള്ളിന്ന് അവര് അവിടന്ന് ഇങ്ങട് പോവാ അവിടുന്ന് അങ്ങട് ഓടാ അങ്ങനെയൊക്കെയേ നമ്മുടെ നാട്ടില് ആ അയ് പട്ടികളൊക്കെ നമ്മുടെ നാട്ടില്ങ്ങനെ നട ക്കെല്ലിയെ അതേ കണക്ക് നമ്മുടെ മുന്ന് കൂടെ അങ്ങനെ ഓടി പോവും അവരൊന്നും ചെയ്യൊന്നില്ല ട്ടോ നമ്മളേനെ, അവരന്നെ എന്തേലും അങ്ങട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അവര് ഇതാ ക്കൊള്ളു. അല്ലാണ്ടൊന്നും ചെയ്യില്യ ആ വല്യ കൊമ്പ് കൊറെ കു കുട്ടികളേനെക്കേട്ടാ പോവുക അവരെ കുട്ടികളെരായിട്ട് ഇങ്ങനെ വരി വരി ക്യുവും കുട്ടികൾ പ്പോ അവിടെയും ഇവിടേം നിക്ക് ന്നട്ട് എന്തേലും കഴിക്കാവും അപ്പൊ ഇവര് പോയി ക്കയിഞ്ഞാ വേഗം നമ്മളെ കണ്ട് കഴിഞ്ഞ ഒറ്റ ഓട്ടം ഓടും അങ്ങനൊക്കെ നല്ല രസാ വെറുതെ കളറേയ് അതൊക്കെ നല്ല ഓർമണ്ട് ട്ടോ പക്ഷെ
ആഹ് അത്പ്പൊ ഏഴെട്ട് വർഷായതല്ലേ ഉളളൂ നോർമൽ ഓ ശരി ശരി ശരി